ഹലോ ഹലോ കേൾക്കുന്നില്ലേ ആഹ് കേക്ക്ണ്ട്
ആഹ് ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
സുഖാണ് കുഴപ്പൊന്നില്ല. എന്താ അവിടത്തെ വർത്താനൊക്കെ ആ ചായ കുടി കഴിഞ്ഞു. ആഹ് ആഹ്
പിന്നെ
ആഹ് കുട്ടി ഒറങ്ങി.
ഉം ഉം ഉം
ഉം കുട്ടികളെക്കൂടെ മദ്രസ് വിട്ടെന്ന?
ആഹ് കുട്ടികള് മദ്രാസ ഇട്ടരുണ്ട്. പിന്നെ വല്യൺ പോയിന് കളിച്ചാൻ പോയിന് ഉം
ഉം ചെറുതും കളിച്ചാൻ പോയിണ്ടാവലേ?
ഇല്ല ചെറുത് ഉറങ്ങീന് രണ്ടാമത്തോള് മദ്രാസ ഇട്ട് വന്നാണ്.
ഏഹ് ഏഹ് ഏഹ് ട്ടി കുട്ടീനി ഉം ആഹ് ഉറങ്ങീനി രണ്ടാമത് നീച്ചി ഔലേനി അനക്കെന്തേനി ആഹ്
പിന്നെ അവിടേം പുട്ടുണ്ടാക്കി എത്തി
ഏഹ്
പുട്ടേ ഉം പിന്നെ വാങ്ങിയ പൊടില്ലേ ആഹ്
പിന്നെ ഉച്ചേത്തെന്താ വാങ്ങിക്കീനി
ഉം ഇങ്ങള് വാങ്ങലില്ലേ അതോ പ്പ് വീട്ടിൽ പൊട് ചലോ.
അല്ല ഇങ്ങ വാങ്ങലന്നെ
വാങ്ങലെന്നെ ആഹ് കേക്കണ്ട് കേക്കണ്ട്. ഉ ഉം ഉം പിന്നെ ഇല്ല്യ ചോറ് അടുപ്പത്താണേ റെ പൊറത്ത് മാരി മയക്കാറൊക്കെണ്ട് അവിടെ മഴണ്ടോ?
മഴല്ല മയക്കാർ പറഞ്ഞ മയക്കാറുണ്ട്. ഇന്നല മയ
ആണ്ടോ ആ മഴ എങ്ങനി
ഇന്നലെ മയനീനി ആഹ് അന്നലെ മയനേനി ഇങ്ങോട്ട്
ആഹ് നല്ലോണ്ടായിനോ?
ആഹ് മഴ പെയ്യു അതേമാരി വെയിലൊറച്ചും പിന്നേം അതേമാതി പിന്നീം മഴ
ഏഹ് എന്നാ ഇന്നല ഇവിടെ മയ പെയിതീല്ലട്ടോ ഒന്ന് പാറ്റിന്നല്ലാതെ പിന്നെ വെയിലില്ലേനി
ഏഹ് ഇന്നല നല്ല മയന്നേനി
ഉം ഉം
ഇന്ന് നേരം വെള്കൊളം അങ്ങനെ ചീഞ്ഞ് കൊണ്ടിക്കേനി
ഉം ഞാൻ തിരുമ്പി ചിക്കിയതൊക്കെ എടുത്ത് വെച്ച് ഏഹ് ഒന്ന് പറ്റിയപ്പം പിന്നെ മയൊന്നുല്ല
ഏഹ് ഇന്നല തിരുമ്പിട്ടൊന്നും ഒണങ്ങിട്ടില്ല ഒക്കെ ഉള്ളൂകൂടെ ഇട്ട്ക്കാന്ന്
മ്ഹ് ഞാൻപ്പ ഞാ ഉള്ളിക്കൂടെ അയകെട്ടിയാ
അല്ല ടേബിൾ മൽ അവിടെയൊക്കെയിട്ട് ഫാൻ ഇട്ട് വെച്ചക്ക്.
ഫാൻ ഇട്ട് വെച്ചക്ക് പൊറത്തായാലും ചി, ചിക്കാൻ സ്ഥലണ്ടോ?
ചിക്കാൻ മേലണ്ട്, മേലക്ക് കേറാൻമടിച്ചിട്ട് ഞാൻ ഉള്ള് കൂടെ ഇട്ടക്ക്.
ഏഹ്, വാർപ്പിന്റെ മേലെ ഇങ്ങക്ക് സ് അയല്ണ്ട്.
ആ വാർപ്പിന്റെ മേലെ ഓടൊക്കെട്ട് ഇതാക്കിയിണ്.
ആഹ്, അപ്പ സുഖാലേ.
അപ്പ ഞാൻ ഇപ്പോ കേറാൻ മടിച്ച് അവ്ടെ ഇട്ട എന്താ അവിട്ന്ന് ഇട്ക്കൂല്ല. അപ്പ അയിന് മട്ച്ചിട്ട് ഇട്ത്ത് ട്ടില്ല. അപ്പ ഇട്ടിട്ടില്ല.
ആഹ്, ഇഞ്ഞ് പോണം. ആഹ്, ആഹ്
ആഹ് ഇത് കൂട്ടാൻക്ക് എന്ത് കൂട്ടാനൊക്കെ എന്തെ കിട്ടിയെ? ആഹ്.
കറിയൊന്നും വെ
കറിയൊന്നും വെച്ചില്ല. ഏഹ്
കറിയൊന്നും വെച്ചീല്ല ചോറ് വെച്ചിട്ടൊള്ളൂ. ചോറേ, അട്പ്പത്താണ് ആയില്ല.
ആഹ്
പിന്നെ, ഇഞ്ഞ് കറിയൊക്കെ ഇങ്ങനെ ഇണ്ടാക്കണം. ഉം, തേങ്ങരച്ച കറിന്നെ ആയിറ്റേ
ഏഹ് അല്ല സ്കൂൾക്ക്ള്ള സാധനങ്ങളൊക്കെ ബാഗും ബുക്കൊ
സാധനങ്ങൾ വാങ്ങിയില്ല. ഇന്ന് മാങ്ങാൻ പോണം എന്നൊക്കെ പറഞ്ഞിണ്ട്. പോയില്ല. ഉം ഏഹ്
ബാഗ് രണ്ടാകും
രണ്ടേ രണ്ടാ മോളൂന് പുതിയ ബാഗ്ണ്ട്. പിന്നെ, പിന്നെ മറ്റോന് വാങ്ങണം. ത
ഡ്രസ്സ് ഇട്ത്ത് ഇങ്ങട്ട്?
ഏഹ്, ഇല്ലാ ഇല്ലം ഓൽക്ക് രണ്ടാക്കും വെല്ല്യോന് ഇണ്ട് ഒര് കുപ്പായ ഇട്ത്തെ ഇണ്ട്. കഴിഞ്ഞ പെരുന്നാക്ക് രണ്ടണ്ണട്ത്തപ്പേ. ഓന് പാൻറ് വാങ്ങണം. പിന്നെ, ഏഹ്, മറ്റോൽക്കൊക്കെ ഡ്രസ്സ് ഇട്ക്കണം.
ഡ്രസ്സ്‌ ഇട്ക്കണം. ഏഹ്
അരിഞ്ഞു മറ്റോൽക്കൊക്കെ ഇന്ന് പോയി ഇരിക്കണംന്ന് വിചാരിക്ക്ണ്ട് മഴൊന്നും ഇല്ലേക്കും.
ഏഹ് ആ ഇവട്ത്തോന് ഇട്
പിന്നെ എന്തൊക്കെ? ഏഹ്, ഓൽക്കോ തറവാട്ട്ത്തോൽക്കൊന്നും ഇല്ല. ഓന് ഓര് ഇട്ത്തീല്ല ഇഞ്ഞ് എങ്ങനെ അറീ ല. ഓല് ഇപ്പ ഇഞ്ഞ് ഇപ്പ എട്ക്കണ അറീല. ഓള് പോര്മ്പ ഇട്ത്ത് ആണോന്ന് അറിയില്ല.
ഏഹ്
പിന്നെ, ആ ഓളെ ഹോസ്പിറ്റല് കഴിഞ്ഞ് വര്മ്പളേ
ആഹ്, ആഹ്
അങ്ങനെ ഇഞ്ഞ് അവിട്ന്ന് ഇട്ക്ക് ആണോ അറീല. അപ്പം പിന്നെ സ്കൂളിൽ സാധന ഒക്കെ വാങ്ങണല്ലോ?
അതന്നെ
ഈസ്കൂളിലേക്കെ ബുക്കും നോട്ട് ബുക്കും ഒക്കെ
ആഹ് ആഹ്
ഒന്നിച്ച് പോകച്ചാണ്ടക്കെയാണ് ഉം ഉം അങ്ങനെ വിചാരിക്ക്ണ്ട് അങ്ങനെ പോകണഎന്ന് ഉം അപ്പ ഏലാരു ഡ്രസ്സ്‌ എടുത്തോ
എടുത്തോ ആഹ് ഡ്രെസ്സ്ക്കെടുത്തു
ഉം ഉം എല്ലാർകെടുത്ത
ആഹ് എല്ലാർ കൊടുത്തു
ഉം ചുരിദാർ ഒക്കെ അതോ
ആഹ് റ്റു പീസ്
ഉം
ചുരിദാറന്നെ ആഹ്
ഉം ഉം ഉം
ഉം ഉം ഉം റെഡിമെയ്ഡ് വാങ്ങിചെ അല്ല? ആഹ് റെഡിമെഡന്നേ
ആഹ് ആഹ്
ആഹ് ആഹ് ആഹ്
പിന്ന എന്ത ഉച്ച
എന്താ ഉച്ചക്ക് കറിക്കൊന്നും കിട്ടിട്ടില്ല കുട്ടികൾ പീടക്ക് പറഞ്ഞശവട്ടെ
ആഹ്
കുട്ച്ചാറ് കൊറച്ച് ഇണ്ട് ഇന്നു നിനക്ക് ഉണ്ടോ ഇല്ലാഒരൊക്കെ പോയി
പോയാ
ആഹ് ഓളൊക്കെ പോയിഞ് ഇപ്പൊഞായറാഴ്ച വരെക്കാരം
ആഹ് ആഹ്
ഉം ഉം എന്തൊക്കെ എങ്ങട്ട് ഞാറച്ച വര്നൊ ആഹ് എങ്ങട്ട് വാവ് വിരിന്നെ പോയതല്ലേ ഓഹ് ഞാറച്ച വരാൻ നോക്കണേ
ഉം ഉം
ഉം ഉം
ഉം ഹായ്മ്മി ഏഹ് സ്പെഷ്യൽ എന്താ തീരുമാനിച്ചില്ല
ഏഹ്
ഉം ഉം
ഉം ഉം പിന്ന വിരുന്നോക്കൊണ്ടോ
ഏഹ് ആഹ് പിന്നെ പോണം വിചാരിക്കുന്നേ അന്ന് പോലന്നു അന്നേ
ആഹാ ആഹ്
ഇല്ല
ഏഹ്
ആഹ് അപ്പൊ പിന്നെ മദ്രസും സ്വർക്ക്ആവ അറില എങ്ങനെയെന്ന് അറില്ല നോക്കട്ടെ അല്ല മദ്രസ് ഞായറാഴ്ച്ചക്കെ പൂട്ടാ ഇന്നൊക്കെ പർഞ്ഞെട്ടി അപ്പൊ എന്നാ തോറക്ണത്ന്ന് അറീല്ല
ഏഹ് ഇപ്പോ ഓ പേര്ന്നാ തലെന്നല്ലേ പോ
പിന്നെ അത് പിന്നെ ത പെര്ന്നാ തലേന്നാ പൂട്ടല് അയിന്റെ മുന്നെ പൂട്ടൂല അയിന്റെ രണ്ടിസം മുന്നെ പൂട്ടൂല